കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുണ്ട്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം.
ഉം.
മഴെയോക്കെയുണ്ടോ?
മഴ നല്ലമഴയാണ്.
ആഹ് ഉം പറയ് ഇന്ന് രാവിലെ തൊട്ടിട്ട് മഴ തന്നെയാ ഇവിടെ.
നനഞ്ഞെടുത്തേക്ക് ഇറങ്ങാൻ വയ്യ ആഹ്.
ഉള്ളിലാ മൂടിപ്പൊതച്ച് കടന്നുറങ്ങാ വേറെ പണിയൊന്നുല്ലെങ്കി.
ആഹ് കിടക്കാൻ സുഖം ഉണ്ടാവും മഴ പെയ്താല്.
ഉം നിങ്ങക്കവിടെ എങ്ങനെയുണ്ട് രാവിലെ തൊട്ടിട്ട് മഴയാണോ?
ഏഹ്.
അതേ ആഹ് ഞങ്ങക്കിന്ന് ഫുള്ള് മഴയാ. ഇന്ന് വെയിലിൻ്റ് വെയിലിനെ കണ്ടിട്ടില്ലിന്ന്.
ആഹ്.
പിന്നെ ആഹ് ഭക്ഷണൊക്കെ കഴിച്ചോ?
ആഹ് ഭക്ഷണം കഴിച്ചു നേരത്തെ കഴിച്ചു ഇന്ന്.
അതെ നേ
ഉം നേരത്തെ ഇന്ന് നേരം കഴിച്ചതാ അല്ലെങ്കി മക്കളൊറങ്ങേ അപ്പൊ.
ആഹ്.
ചെലപ്പോ ഫുഡ് കഴിക്കാതൊക്കെയങ്ങട് ഒറങ്ങും.
ആഹ് എന്താ എന്നിട്ട് കറി? എന്ത്?
ഇറച്ചി വാങ്ങിയോ?
ഓഹ്. ആഹ് ശരി റേയ്ഞ്ച് പോണുണ്ട് തോന്ന്ണ് ഫോണ്. എന്താണ് പറയ്ണത് ക്ലിയർ ആവണില്ല, അവിടെ പോയിരുന്നോളി.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
എന്താ ആന്ന്.
അവിടെ എന്തേ ഫുഡ് ഉണ്ടാക്കിയെ?
ഇവിടെ സ്പെഷ്യലൊന്നുല്ല ഇന്ന് മുരിങ്ങേടെ ഇല താളിച്ചത്.
ആഹ്.
ചമ്മന്തി മുളകും. സമ്മന്തി ഇന്ന് അതാ സ് വെറൊന്നു ഇല്ല ഉം.
അവിടെ അങ്ങനെയുണ്ടോ വെള്ളിയാഴ്ച പ്രത്യേക അങ്ങനെയുണ്ടാക്ക അങ്ങനെയുണ്ടോ?
ഏയ് അങ്ങനൊന്നുല്ല ഇവിടെ എർച്ചിം, മീനും എടയ്ക്കൊക്കെ വാങ്ങും അങ്ങനെ വെള്ളിയായ്ച്ചീസങ്ങളില്ന്ന് വെച്ചിട്ട്.
അല്ല മക്കൾക്കൊഴിവുണ്ടാവുമ്പോള് അല്ല. ചിലപ്പോ ആണുങ്ങൾക്കൊക്കെ ഒഴിവ് വെള്ളിയാഴ്ച ആയിരിക്കും അങ്ങനെ.
ആഹ് ഇവിടെ ഓർക്ക് ഒഴിവു ഞായറാഴ്ച്ചയാ.
ആഹ് ഞാ
ആഹ് ഉം ഒരു ഞായറാഴ്ച ലീവ് എടുക്കാ ചെയ്യാ അപ്പൊ അങ്ങനെയുള്ള ദിവസങ്ങള് ചിലപ്പോ എന്തേലും. ബിരിയാണിയോ അല്ലെങ്കി തേങ്ങാ ചോറോ അങ്ങനെ എന്തേലൊക്കെ വെക്കും.
ട്രൈനെന്നും അങ്ങനെ ഇണ്ടാക്കണം ഫുഡ് എന്നും അങ്ങനെ ആദ്യൊക്കെ എന്നെങ്കീലൊക്കെ ബിരിയാണി അല്ലേ പണ്ടൊക്കെ.
ആഹ് ഇപ്പൊ വെള്ളിയാച്ചാക്കാറില്ലെ ഇങ്ങക്കവിടക്ക ലീവ്
അല്ല ഇവിടെല്ലാസൊണ്ട്
ആഹ്
ഇവിടേയങ്ങന്ന ഒഴിവുള്ള ദിവസം അങ്ങനെ ഇണ്ടാക്ക ആഹ് ഒക്കൊറങ്ങി രണ്ടാള് ഉറങ്ങേണ് ആഹ് നേരത്തെ ഒറങ്ങും
ആഹ് ഇനി നാളെ മദ്രസ ഒക്കെ ഇണ്ടാവില്ലേ കുട്ട്യൾക്ക്
ആഹ് നാളെ മദ്രസെണ്ട് മൂന്നിലാണ് വലുത്. ഉം അവിടൊങ്ങിയാ മക്കളൊറങ്ങിയാ
ഏയ് ഞങ്ങളുട ദാ ഒരാളും മദ്രസേത്ത് എഴുതുന്നു ഒരാളത് നോക്കിരിക്കണു ചെറിയാള് നോക്കിരിക്കണു ആർ ത്തൊർങ്ങൊന്നുല്ല ഒറങ്ങാന് പതിനൊന്നര പന്ത്രണ്ട് മണി ഞാന്റൊപ്പം ഇപ്പ അവിടെത്തെ റോ ട്ടിലൊക്കെ അടു ഇറങ്ങി പോയിക്കണ് അവിടെ ആൾക്കാരെണ്ടാവും
ആഹ് ആഹ് അപ്പൊ ഇഞ്ഞി വന്നിട്ടൊക്കെ ഫുഡയ്ച്ചിട്ട് ഒറങ്ങുവല്ലേ
അപ്പൊ അവിടുന്ന് കയറിവരുമ്പോത്തേനും പത്ത് മണിയാവും അതൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് കെടക്കുമ്പത്തേന് പൈനൊന്ന് പൈനൊന്നരെ
പതിനൊന്ന് മണിയക്ക ആഹ് ആഹ് ഇവിടെ പിന്നെ വൈകുന്നേരം ഏതിനും വായ്പൊക്കെ കഴിഞ്ഞ് കഴിക്കലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒറങ്ങും
ആഹ് ഇവിടെ പിന്നെ ആ നേരത്ത് സ്കൂള് വിട്ട് വന്നാ കളിക്കാൻ പോകും
ആഹ്
കളിക്കാന് രാവിലെ മദ്രസ അത് കഴിഞ്ഞ് അവിടുന്ന് വന്നങ്ങന സ്കൂളില്ലെ അപ്പപിന്നെ
സ്കൂള് ആഹ് കളിക്കാൻ ടൈമെടുത്തില്ല അപ്പ തീരേ
അപ്പൊ പിന്നെ സ്കൂൾ വിട്ട് വന്നാ ചായ കുടിക്ക കളിക്കാൻ പോകാണ് പറയലും
പോവലും കഴിയുലേ ഏഹ്
ഉം പിന്നെ
മോ ഓളന്താ അംഗലവാടി പോലെണ്ടോ?
ആഹ് പോവലിണ്ട് ചെറിയോള് അങ്കലവാടി പോകലിണ്ട്
ആഹ്
ഉം അവളംഗലവാടി പോകും മൂന്ന് മണി മൂന്നേ കാലാവുമ്പോ കൊണ്ടുവരും ഞങ്ങള ആഹ് ഇവിടെ വീടിന്റെ അടുത്ത് തന്നേണ് അംങ്കനവാടി.
ആഹ് അതാണ് സുഖാല്ലേ
പിന്നെ ച ക്കിം മാങ്ങൊക്കെ കഴിഞ്ഞോ ചക്ക സീസനൊക്കെ ആയിട്ട്
ഇവിടെ ഇവിടെല്ലേലും അടത്ത്ന്നൊക്കെ തരലിണ്ടായിനി ഇപ്പൊക്കെ കഴിഞ്ഞോളന്നാണ് എവിടുന്നും കി ട്ടലില്ല
ആഹ് ഇപ്പ ദേ ചക്കോളൊക്കെ തന്നെ ചീഞ്ഞ തൊടങ്ങീക്കണു ഇപ്പൊ ഇപ്പൊ മഴയാകാ കാരണെ വെള്ളം എറങ്ങിയിട്ട് ചക്കൾടെ ടേസ്റ്റക്കെ പോയിക്കണു
ആഹ് അവിടെണ്ടായിരുന്നോ
ഇവിടെല്ല ഞങ്ങളുടെ വീട്ടിലില്ല ഇതുപോലെ അടുത്ത്ന്ന് അടുത്തുള്ള ആൾക്കാരൊക്കെ അവർടെ വീ ട്ടിലക്കെ ചക്കെണ്ട് അപ്പ അവരുതരും ഉം ഇപ്പ പിന്നെ ചക്ക പൊഴുപ്പിക്കാൻ വെക്കാനൊന്നും ഇങ്ങനെ പറ്റാത്തോണ്ടേ ഈ വെള്ളം ഇറങ്ങിയ കാരണേ ടേ
ആഹ് ടേസ്റ്റെണ്ടാവില്ല ആഹ് ഇപ്പ ഇഞ്ഞി ചക്ക കഴിഞ്ഞാലായിരിക്കും കഴിഞ്ഞാലായിരിക്കും തിന്ന ഇതുണ്ടാവുക ഉം ആഹ് പൂതി ഇണ്ടാവുക
കിട്ടണ സമയത്ത് ഇപ്പൊ വേണ്ട ഇനിപ്പോ ചക്കക്ക് ടേസ്റ്റ് ഇല്ല്യ അപ്പൊ പിന്നെ കൊൻട് എവിടിന്ന് കിട്ടിയാലും വാങ്ങലില്ല ഉം മക്കൾക്കൊന്നും വലിയ താല്പര്യില്ല ഞാന ഉമ്മയും ചക്ക കെട്ടിയി കൂട്ടാൻ വെക്കും
ആഹ് പഴത്തതൊന്നുമല്ല മക്കള്
ഏഹ് അവർക്ക്ല്ലണം കൊഴ ഇളല്ലാതാ ഇഷ്ടം ല്ലളിയാത്തത് ഉം
ആഹ്
എല്ലാം പഴ്തതൊന്നും അങ്ങനെ ഇഷ്ടല്ല അവിടെ കട്ടോ
ഇവിടെങ്ങന്ന പഴിത്തത്
മാങ്ങരല്ലത മങ്ങര കാ
ആഹ് ആഹ് ആഹ്
പിന്നെ വേറെ
ആഹ് ഉം ഫുഡൊക്കെ രാവിലെ ഉണ്ടാക്കിയന്നക്കൂലേ ഏഹ്
വണ്ടി ഓടിക്കോയിക്ക
ഇല്ല വണ്ടി എടുക്കൂല്ല ഇല്ലല്ല ഓട്ടോ വിളിച്ചു പോലെന്നെ
അതെ ആഹ ഫുഡ് രാവിലെ ണ്ടാക്കി രാവിലെ നത്തവരെ കാക്കൂന് പണിക്ക് പോകുമ്പോത്തേനും ഒരു ഉപ്പ് ഉക്കുരവി ആഹ് കൊണ്ട അപ്പന അവർക്ക് കൊണ്ടാകാനുള്ള ചോറും കറിയും ഒക്കെ ആകും പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞാല് പതിനൊന്ന് മണിടുമ്പോ ചോറ് മാത്രം കറി ഇപ്പഴൊക്കൊവ ഉം അത് എത്ര വെച്ചാല ഇപ്പ ഈ തണുപ്പ മഴ പെയ്യ കാരണം ആഹ്
ഉം
താത്ത കഷ്ടപടിച്ചിട്ട്
അവര് സ്കൂളിട്ട് വന്നിട്ട് അങ്ങനെ വെക്കല ആഹ് ഉച്ചക്ക് പിന്നെ ഞാൻ എന്തെങ്കിലും കഴിച്ചാണ്ട്
ആഹ്
അല്ലെങ്കി രണ്ടു നേരം വെക്കാനുള്ള ഇ ഇതില്ലാണോ അവർക്ക് തണുത്ത കൊടുക്കും വേണം അപ്പൊ പിന്നെ വൈകുന്നേരം വെക്കും ഞാൻ
ആഹ് തണുത്ത് രാത്രിക്ക് തണുപ്പാകാര ചോറ് തിന്നുമ്പോ ടെസ്റ്റ് ഉണ്ടാവില്ല ഒരു
ആഹ് ടേസ്റ്റ് ഉണ്ടാവൂല ആഹ് ഒരു വെള്ളം തണ്ടായിരിക്കൂല്ല ആഹ് ആഹ്
അപ്പൊ പിന്നെ അവർക്ക് ചോറ ചലിച്ചക്ക് കൊറച്ച് നാൻ ഉച്ചക്ക് അപ്പൊ പിന്നെ ന്ത്രണെ
ആഹ് പിന്നെ റേഷൻ കിടാത്ത അരിയൊക്കെ ആഹ് പിന്നങ്ങനെ പറ്റൂലല്ലോ
ആഹ് ആഹ് ഇപടയും റേഷൻ കടത്ത ഇപ്പൊ കിട്ടണ റേഷം വീടിത്തെ മ കുത്തരിയല്ലാത്തോണ്ട് അത്ചോറിനരി അരിയല്ലാത്തോണ്ടേ ഏയ് അല്ലല്ല അല്ല അപ്പ മറ്റേ ഉള്ള ആഹ് ഇപ്പ തന്നെ വീട് റേസൻ കടകളിൽ മറ്റേ അത് തന്നെല്ലേ വള്ളേ വരില്
ആഹ് അതന്നെ വല്ലുള്ളു ഒരു സീസണല്ല മറ്റ തന്നെ ഉണ്ടാവലണ്ടല്ലേ ആഹ്
ആഹ് ആഹ്പ്പൊ കുറുവരിയ ഒക്കെ വേറെല്ലോ തുടങ്ങിട്ടുണ്ടല്ലോശം
ആഹ് ആഹ്
ഉം അപ്പ അതുകൊണ്ട് അത് കാരണം ഈ മറ്റേ ചുവന്ന മട്ട കിട്ടുമ്പോ വെക്ക്ണത് മടിയണെ
ആഹ് മടി അപ്പന്നയ്ക്ക് തിന്നാണെങ്കും നല്ല ക കറിയും അല്ലാതെ കഴിക്കാൻ കഴിയൂലല്ലേ
മക്കൾക്കൊക്കെ ഇങ്ങനെ കറിയൊക്കെ വണെന്നാ അങ്ങനെണ്ടോ
അവർക്ക്ണീപ്പും മതി ചെലപ്പം ആ ആണ്ട് കൂട്ടും ചെലപ്പം കൂട്ടൂല്ല
ചെൽപ്പം കൂട്ടൂല അങ്ങനെലെ
ഉം അങ്ങനെയാണ് അവർക്ക് തോന്നണം മാണോ വാണ്ടെന്ന്
ആഹ്
മം രാവിലെക്കെ പിന്നെ കൂട്ടും രാത്രിയായാൽ പിന്നെ ഇ ഉപ്പന്ന് രാത്രിയ ഉ പ്പ വ ന്നാൽ ഒരു ചായ കുടി ഉണ്ട്
ആഹ്
അഹ് കഴിഞ്ഞാ പിന്നെ ആ അഹ് കഴിഞ്ഞ് വന്നാ പിന്നെ ചെൽപ്പം ചോർ കഴിക്കൊന്നുംല്ല
ഏ ഏ ആ ചായമലന്നെ കടുക്കൂലേ
ചായമ്മല് കിടക്കും ആ ചെലപ്പോൾ അവരപ്പ വരുമ്പോൾ എന്തേല്ലും എണ്ണക്കടി പപ്സോ മുട്ട വജി എന്തേലൊക്കെ കൊടോരും അപ്പൊ അതാ തിന്ന് കിടക്കും പിന്നെ ചോറ് കഴിക്കില്ല
ആ പിന്നെ ചോറൊന്നുംല്ല
ആഹ് അങ്ങനൊക്കെയാണ് അപ്പൊ പിന്നെഓൽക്ക് നമ്മള് നിർബന്ധിച്ചാലും ചിലപ്പോ ഒന്നോ രണ്ടോ വറ്റു തിന്നും
ആഹ് ആഹ് ചോറല്ലെങ്കി പൊതുവെ മക്കൾക്ക് തിന്നാ മടിയാലേ
മടിയാ ഉം ഇവിടെ സ്കൂളിലട്ട്ന്നാലും ബേക്കറിയാണ് സ്കൂൾ ട്ട്ന്നാലും ചോറെയ്ക്കൂല ഉം ഇങ്ങളെ മക്കള് സ്കൂൾട്ട് വന്നാ ചോറ് കഴിക്കോ
ഇല്ല ചോറൊന്നല്ല ഒൽക്ക് ഇ തന്നെ ബിസ്ക്കറ്റോ റസ്കോ എന്തെങ്കിലൊക്കെ വേണം ഉം ഉം കടി ഉണ്ടാക്ക ഏറ്റ ഇഷ്ടാണ് എ ന്നൊന്നും ഇണ്ടാക്കലില്ല
ആഹ് ശരി ആ ഇന്ന് പിന്നെ വെയില ആയോണ്ട് തുണിളെക്കെ ഉണങ്ങി കിട്ടീട്ടുണ്ടാവൂല്ലേ
ഇല്ലന്ന് വെയിലി ല്ലേനി ഇന്ന് ഫുള്ള് മായന്നെ ഏ ഞാൻ പറഞ്ഞ വേനൽ കാലത്ത് നല്ല ചൂട ഇ വിടെണ്ടാവല്ലേ അപ്പൊ മൈതപ്പ സുഖം പറയാം ഉ
ആഹ് ശരി ഞങ്ങക്ക് ഇവിടെ മഴ പെയ പിന്നെ മഴ കാലത്ത് ഏക ബുദ്ധിമുട്ട് തുണി കള് ഉണക്കാൻ സ്ഥലം വ ഇല്ലാത്തതാ ഉ ഞങ്ങള് തലക്ക് അല്ല ഞങ്ങ ക്ക് ഇങ്ങനെ മോള്ള്ഷീറ്റ് മേഞ്ഞിട്ടൊന്നൂല്ല ടറസ് ഇങ്ങനെ ഒരു ചെരിഞ്ഞ ടറസാണ് അപ്പൊ സീറ്റന്നും കെട്ടിട്ടില്ല അപ്പൊ ഞങ്ങൾ ഹാളിന്ന്തൊ ട്ടിട്ട് രണ്ട് റൂമോള്ളും അയ്ൽ കെട്ടീട്ട്
കെട്ടിട്ട് അങ്ങനെ ഇടല് ഇണ്ടാവൂല്ലേ ആഹ്
അത് ഫാന്റെ മിഷിൻട്ട് ഉണക്കും ആഹ്
ആഹ് അപ്പൊ വേഗം ഉണങ്ങുവല്ലോല്ലേ ഫാൻന്റെ ചോട്ടി ഇട്ടാല് ഉ നേരെ നമ്മള എണീക്കുമ്പോത്തിനന്അ ഹ്ഒണങ്ങും
ആഹ് അതെ ട് ടുത്തിടും ഒരീസം അത് എടുത്തിടും പിറ്റേ ദിസം പിന്നെ അത് അതന്നെ ഇത് ഉണക്കും ആ അല്ലാത ഉണങ്ങി ആഹ്
ഉം
പിന്നെ ഉണങ്ങിയത് എടുത്താലും വേണ്ടേ ഉ ണക്കാൻ സ്ഥലം വേണ്ടേ
ആ ഒണക്കാൻ സ്ഥലം വേണം
ആ ചെറിയതാണ് ഫാന്റ് ചോട്ടില് ഇട്ടാലും ഉണങ്ങിയിട്ടുണ്ട് അല്ലേണ്ട വെയിലത്ത് കിടന്നിട്ടുള്ള ഉണക്കല്ലങ്കിലും ഉണങ്ങിട്ടുണ്ടാവും
ആഹ് ആഹ് ആഹ്
അപ്പൊ അതടും എന്നാ ശരിട്ടോ
ആഹ് എന്നാ ശരി ആ ശരി.